ഹലോ ഹലോ
കേക്കാലേ
ആ ഇപ്പം കേക്കാണ്ട്
ആഹ്
എന്താ സുഖല്ലേ സുഖാണ് കൊഴപ്പൊന്നുല്ല ഇവിടെം സുഖം തന്നെ
ആഹ്
ഉറങ്ങണ് മറ്റുള്ളത് മാങ്ങ തിന്നണ്
ആഹ് ആഹ്
അമ്മാ അവിടുന്ന് വരും
ന്നുണ്ടാവല്ലേ ആഹ്
ഓക്ക് സ്കൂളിക്ക് സ്നാക്സ് കൊണ്ടോണ്ടെ
ആഹ് പർഞ്ഞു
ഉം
പിന്നെ
ഇന്റെ റംബൂട്ടാന്പ്പ പേരയ്ക്കിം റംബുട്ടാനുകൂടി മുറിച്ച് തന്ന് റംബുട്ടാന് എവിടെയ വെച്ചത് ഓർമല്ല
ആഹ് ആഹ് അത്രക്ക് ഓർമ്മല്ലാതായോ
അത് അവിടിര്ന്ന്ട്ട് ഉമ്മാക്കുളിക്ക്ന്നെ
ഉം എങ്ങെനെ എങ്ങനെണ്ടൻ്റെ ഇന്നലെ ഇമ്മല്ലാഞ്ഞിട്ട്
കൊഴപ്പൊന്നുല്ല കുട്ടി ഇങ്ങനെ എടക്കെടക്ക് കരയ്ണ്ട് ഇമ്മണ്ടെങ്കി ഓനെട്ത്ത് നടക്കും ഇട്ക്കാനാളില്ലല്ലോ രാത്രി പന്ത്രണ്ട് മണിയായ്ക്ക്ണ് ഒറങ്ങുമ്പോ പന്ത്രണ്ട് മണിക്കാണ് കെടന്നത് പത്ത് മണി മുതല് പന്ത്രണ്ട് മണി വരെ ഓന്ക്ക് കെടക്കാൻ പറ്റില്ല ഓനട്ത്തിരിക്കണം.
ആഹ് ആഹ് അത്കഴിഞ്ഞാ ഒറങ്ങൂലെ
ആഹ് അത് കഴിഞ്ഞാ പിന്നെ ഒറങ്ങും ഒറങ്ങിക്കഴിഞ്ഞാ പിന്നെ കൊഴപ്പല്ല പിന്നെ പാലുടിച്ചു കയടക്കും അത് ഏ ചെലപ്പോ ഓൻക്കൊരു കിർക്കാണ് ഉം ഉം കല്യാണ
ഇല്ലല്ലോ ഓള് കുർമ്പ്ണ്ടായിരുന്നു
ഇല്ലല്ല രാവിലെ നേരെ വെള്ത്ത് നീച്ചപ്പം മൂത്രൊയ്ക്കാ നീച്ച്ക്ക ഇവടെ മൂ ത്രൊയ്ക്കാൻ നീച്ച് ഒറ്റക്കങ്ങട്ട് പോയിട്ട് മൂത്രൊയ്കാം പോയിട്ട് മ്മവിടെ മ്മാൻ്റട്ത്ത് പോയി പോക്കാ അടുക്കളേക്ക് അപ്പോ അതുപോലെ ഇന്നും പോയി അടുക്ക അടുക്കളേക്കോവാണ് ഇമ്മാനെതെരഞ്ഞിട്ടേ
ആഹ് ആഹ്
അപ്പൊ ഞാൻ പർഞ്ഞ് ഇമ്മ ഇവടെല്ല ഇമ്മ പോയിലെ ഇന്നലെ മാമാന്റെ ഏറ്റ് മാമാന്റെ കൂടെ പോയിലേയ്ച്ചു അപ്പൊ പിന്നെ ആഹ് അപ്പൊ ഒന്ന് ഒന്ന്ങ്ങട്ട് കരഞ്ഞ് എപ്പളാ വരാഴ്ച്ചിട്ട് ആഹ് ചെർതായിട്ട്
ആഹ്
എന്നിട്ട് ഞാനെടുത്ത് ബാത്റൂമി കൊണ്ടോയി ഇമ്മേണെ ചെന്നാ നേരം വെളുക്കുമ്പം തന്നെ എടുത്ത്ങ്ങനെ നടക്കേ
ആഹ് അത് ശെരി
ഉം
പിന്നെ ഇപ്പൊ കുട്ടിന്താ കെടന്നൊറങ്ങാ
അല്ല ഓന് മ്മാന്റട്ത്ത്ണ്ട്
ആഹ് ഇപ്പൊറങ്ങ
ഉം ഏഹ്
കല്ല്യാണം കല്യാണൊക്കെ അടിപൊളിയായിരുന്നു കൊയപ്പൊന്നുണ്ടായില്ല
എല്ലാരുണ്ടായിരുന്നില്ലേ
ഉം എല്ലാരുണ്ടായിരുന്നു കരയ്ണോലുള്ളോരും കൊറെ ആൾക്കാരെ കണ്ടു കൊറെ കാലം മുന്നെ കണ്ടോരൊക്കെ
ഉം ഉമ്മേം പറഞ്ഞു ഇമ്മാനെ ഇമ്മാനെ കണ്ടോരൊക്കെ പൊത്തിപ്പിടിച്ച് ഉമ്മക്കേന്ന്
ഉം ഉമ്മാനെ കണ്ടിട്ട്
ഉമ്മ അവിടെ പണ്ട് ഫെയ്
കൊറെ കാലാ ആഹ് ഉമ്മ ത്ത മെയിനല്ലായിരുന്നോ ഇങ്ങന
ഉമ്മണ്ടേ ഉം മറ്റോനോ
മറ്റോനാണോച്ചാല് മേമേടെ കൂടാണ്ട് പോയതാണ് വന്നിട്ടില്ല
ഉം
ഇപ്പൊ വരോക്കാരം ആ ഓൻ ഇപ്പം വരും ആ എന്നിട്ട് വേണം എനിക്ക് അങ്ങോട്ട് പോവാന്
ഉം കൊച്ചിപ്പടുക്കുന്ന വണ്ടി നല്ല സൂപ്പർ വണ്ടി ആണല്ലോ
ആ കണ്ടോ ഫോട്ടോ കണ്ടോ ഓല് എടുത്തിട്ട് അത്രേ
ആ അത് നല്ല റേറ്റ്ള്ള വണ്ടിയല്ലേ
ആ റേറ്റ്ണ്ട് തോന്നുന്നു ഓൽക്കഞ്ഞ് എങ്ങനെയാ വല്ല കച്ചവടക്കാരെ എടുത്തുന്ന്
ആഹ് ആഹ്
ബാക്ക് ഓപ്പൺ ആയിട്ടുള്ളത്
ആഹ് ഞാൻ നോക്കി ഫോണിൽ കണ്ട് സീനു കാണിച്ചെന്ന് അങ്ങനത്തെ എടുക്കാ പോവാ അത്രയെന്ന്
ആഹ് ആഹ് ഇടുക്ക്ണ്ട് പറഞ്ഞോ ഊട്ടിക്ക് ഓല്ക്ക് ഗൂഡല്ലൂര് ഒരു മുട്ടായി കൊടുക്കല്ണ്ട് അത്രേ അപ്പൊ അങ്ങനെ ഊട്ടി പോയിട്ട് അങ്ങനെ പോരണന്ന് ഗൂടല്ലൂര് ഒരു കുടുംബാണല്ലേ ഞമ്മക്കൊന്നും അങ്ങനെ കുടുംബ ഇല്ലേ ആ ഗൂടല്ലൂര് ഓലെ കുടുംബം ഉണ്ടത്രേ ആ ഗൂടല്ലൂര് ഊട്ടി പോണ വഴി ഗൂടല്ലൂര്
ഞമ്മക്ക് ഇവിടെ അപ്പുറത്തും ഇപ്പുറത്തുണ്ട് കൊറേ കുടുംബക്കാര്
ആന്ന്
വല്ല വയനാടോ കോഴിക്കോടോ മൂന്നാറോ വാഗമണ്ണോ ഹയ്യേ എന്താ ഓരത് ഞാൻ പറയുമ്പോ നിങ്ങള് അവിടെ പോയി പേരേറ്റിക്കോളി
തൃശ്ശൂര്
ആ അവിടെ എന്താള്ളത് അവിടൊരു തേങ്ങേല്ല ഒരു പാടണ്ട്
അവിടെ ഒരു സൂ ഒക്കെ ഇണ്ടായിരുന്നു ഇപ്പല്ലാണ്ടായതല്ലേ
ആ പുതിയത് വന്ന്ണ്ട് എത്ര വച്ചിട്ടാ ഏക്കറോളം ഇണ്ട് ആഹ് നടന്ന് കാണാള്ളണ്ട്
അതെ അതിപ്പോ ഇവിടത്തെ പോലത്തെ ആക്കിക്കണോ മൈസൂര്ത്തെ പോല്ത്തെ ഓപ്പൺ സുവാ
അങ്ങനെ ആ കുറേ നടന്ന് അതിന് ഉള്ളിക്ക് ബസ് ബസ്സിലൊക്കെ പോവാണേ നടക്കാൻ വയ്യാത്തവർക്ക് പോകന്നൊക്കെ അങ്ങനെ വണ്ടി ക്കണ്ട്
അ തുടങ്ങീക്ക്ഹ്
എത്രോ ഏക്കർണ്ട് തൊടങ്ങിക്കണോയ്ച്ചാല് ഇപ്പോ ങ്ങനെ ഈ ട്രയല് നോക്കൂല്ലേ
ആഹ്
വല്ല വല്ല പ്രശ്നുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനൊക്കെ ഏ ആഹ്
ശരി ആ അത് പറഞ്ഞിരുന്നു ആദ്യം അവിടെ കൂട്ടിലിട്ടിട്ടല്ലേരുന്നോ ഇനി അത് മൈസൂര്ത്തെ സൂ പോലെ ആക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ
ആഹ് തൊറന്നിട്ട് അപ്പൊ കേരളത്തിത്തെ വല്യ സൂ ആണെന്നൊക്കെ പറഞ്ഞിരുന്നു ഇന്ത്യേത്തെ അല്ല ഇന്ത്യേത്തെ കേരളത്തിത്തെ വല്യതാണെന്ന് പറഞ്ഞിരുന്നു
ആഹ്
ഗംഭീര സൂ ആണ് എന്താ ജിറാഫിനൊക്കെ ആഹ്
രുവിദം അത്യാവിശ്യ
ജിറാഫിനൊക്കെ വിമാനത്തില് കൊണ്ടോര്ണ്ട്ന്നൊക്കെ പറഞ്ഞീന്ന്
അതെ
കേട്ടതാണ് ട്ടോ ഞാൻ ചോയിച്ചു ഉമ്മാനോട് എങ്ങനെ അയിനുള്ളീല് കൊണ്ടര അയിൻ്റെ തലാത്രണ്ട് മടക്കിക്കേണ്ടി വരും
ആഹ് എങ്ങനെയ കൊണ്ടരാ വിമാനത്തില് അത് വിമാനത്തില് നിക്കോത്ര നേരൊക്കെ
കേട്തീട്ടാവും
അയില് ന്താണ് എളക്ക്യാല് വീമാ ഇതങ്ങനെ എളകാനൊന്നും പാടില്ലല്ലോ തെളകിയ എന്ത് ചെയ്യാ അ അടി അത് ചെലപ്പോ ന്താണ് ടുണ്ടണ്ടോ
ഏഹ് എവിടന്നൊക്കെ കൊണ്ട്ട് പറഞ്ഞേനു
ഉം
ഉം ന്നിട്ട് പിന്നെന്താവോ വേറെന്താ
പിന്നെ എണീറ്റോ ഒറ്ങ്ങാന്നുള്ള ഓർമ്മേ ചോയിച്ചാ
എവിടെ പോ അല്ല വീട്ടില പോയിട്ടില്ല അങ്ങട്ട് പോയിട്ടില്ല
ഇല്യ പോയിട്ടില്യ ഞാന് പോകും ചേച്ചി ഇങ്ങോട്ടൊന്ന് വെര്ത്തി വച്ചിട്ടാണേ എന്നിട്ട് വേണം പോവാൻ ഇമ്മ വിടന്ന് പോലും നോക്കിയോ
ഇല്ല തിന്നിട്ടില്ല സനു കാണിച്ചന്ന് പഞ്ചസാര ഇട്ട്ട്ടില്ലാന്നറഞ്ഞ്
ആഹ് പഞ്ചസാരയാണ്ന്ന് അത് തിന്നാന് നെ വെച്ച് ഒന്ന്ചിട്ടാല് താവോ ഉ
ഉം ഉം
ഉം ഇങ്ങളെങ്ങട്ടാ ഇപ്പൊ ലാസ്റ്റ് പോയിന്ന് വയനാട്ട്ക്ക?
ഞങ്ങളോ അന്ന് പോയതോ?
അഹ് ആഹ് അന്ന് ശരിക്കും ആ ഗിറ്റാറ് പിടിച്ച് പോണെടുത ല്ല ഏത ഏയൈനെ കൊണ്ട് ചെയിച്ചതാ
അല്ലല്ല ഗിറ്റാർ ശരിക്കുംണ്ടാരുന്നു ഗിറ്റാറമ്മക്ക് വായിച്ചപ്പൊ ചെയ ഞങ്ങളടുത്ത്ന്ന് ഗിറ്റാറിന്റെ വള്ളിയൊക്കെ പൊട്ടി
ആഹ് അയിന് പൈസടുക്കണൊനി
എഞ്ഞി പിന്നാവം വന്ന്ചോയിച്ചൊന്നുല വേറൊരു സാനം കാണാതായിട്ട് ഇങ്ങനെ കൊറെ നടന്നു പിന്നെ എന്തോ ഒരു വെളക്കിന്റെ പോലത്തെ എന്തോരു എല്ലാത് നോക്കൂ ഞമ്മള് പോരും പോലെ എല്ലാം ചെക്കെയ്തിട്ടേ പറഞ്ഞയക്കുള്ളൂ
ഫോട്ടടുക്കാൻ വണ്ടിർത്തതാ
എൻ ത് വാണ്ടീട്ട് എല്ലാരും പിടിച്ചിരുന്ന്ട്ട്ങ്ങനെ ഫോട്ടോ എടുത്തു
അത്ങ്ങള് അല്ല ങ്ങള്ട്ത്ത റൂമിണ്ടായിന്നതാ അതാ പോയെ
അപ്പൊ അതാ ഒര് ഒര് ഫ്ലാറ്റ് ഒര് റിസോർട്ടല്ലേ അയില് അത്‌ മൂന്ന്ഹാളില് ഇങ്ങനെ ഷോക്ക് വെച്ച്ക്കാണർഞ്ഞു നമുക്കത്ട്ത്തിട്ട് വേണങ്കില് അങ്ങനെ ചെയ്യാ നമുക്ക് ഉപയോഗി ഉപയോഗിക്കാ വായിക്കണേ വായിക്കാ ഫോട്ടോ എടുക്കാ അങ്ങനൊക്കെ
അപ്പൊങ്ങള്
അങ്ങനെ നമ്മക്ക് മൂന്ന് ഫാമിലി കുട്ടിയൊക്കൊക്കെ ഹാളിലൊക്കെ സ്ഥലണ്ടായിരുന്നു ആ ക്യാശോ
ആഹ്
അന്ന് സീസണല്ലല്ലോ അത് കാരണം ഞങ്ങക്കെന്തോ കൊറവ്ണ്ടായിക്ക്ണു എത്രേന്ന്പ്പൊ കറക്റ്റ് ഓർമ്മല്ല ഉം
നല്ല റിസോട്ടാട്ടോ
ആ ആഹ്
നല്ല നമ്മള് ഒറ്റക്കങ്ങ് പോയാ അവിടെ വേറാർക്കും ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ടൂല്ലാ ആരും വെരു റ്റൂല ആരിതില് മൂന്ന് റൂമല്ലെള്ളൂ ല്ലണോ മാത്രായിട്ട് അടിച്ച് പൊളിക്കാ ആഹ് ണ്ടാക്കണേ ണ്ടാക്കാ ഫുഡവിടുന്ന് ഞങ്ങ ക്ക് ഫുഡൊക്കെ പക്ഷേ ഓര് തെരാണങ്കില് അങ്ങനെ നമുക്ക് വാങ്ങിക്കാ കുട്യാക്ക് എന്തേലും ണ്ടാക്കണെങ്കി അയിനൊക്കെ കിച്ചണും ഗ്യാസും കാര്യങ്ങളൊക്കെണ്ട്
ഉം
ഉം ട്രിപ്പ് ട്രിപ്പ് പോവാൻ ഉദ്ദേശിക്ക്ണ് ണ്ടോ
ഉദ്ദേശിക്ക്ണ്ടോ ചോയിച്ചാ പ്പൊ ഉദ്ദേശിക്ക്ണൊന്നുല്ല നു ചോയ്ച്ചിട്ട് വാണം ഉബൈദിക്കാട്
ഉം ഉം ഉം. പോവാൻ പറ്റിയ സ്ഥലാണ് എ ആഹ് ല്ല കൊർച്ചും കൂടി ഇങ്ങണ്ടായ പോകയ്യാ എല്ലാരും ചെറിയ കു കുട്ടിവായിട്ടെക്കെ പോക്ണ്ടല്ലോ
കൊർച്ചുംകൂടി ആയാപോവാ
പിന്നെ
അം പിന്നെ വേറെന്താ
വേറേ കുട്ടിക്ക് ചോറ് കൊടുത്തി വന്നപ്പോ കൊടുത്ത അവനവിടുന്ന് കഴിച്ചിണ്ടാര്ന്നില്ല അപ്പവിടെ വന്നപ്പോയാ കൊടുത്ത് ഇപ്പോന് ഉറങ്ങീക്കുണു പോ തെ വന്നിട്ട് ഓണത്തിക്കോണം ചായ കുടിച്ചു ങ്ങള് കുടിച്ചോ
ഉം ഞാൻ കുടിക്കൂലല്ലോ
ചായടിക്കൂലാ
ഞാൻ കുടിക്കൂല ഞാൻ ആദ്യം കുടിക്കൂല ഇപ്പളും കുടിക്കൂല ഉം ഉം നമ്മളൊക്കെ വല്ല്യ വല്ല്യ ആൾ ക്കാര് ബൂസ്റ്റ് ഹോർലിക്സ് അതൊക്കെ ചെല്ലുള്ളു
അതൊക്കെ കുടിക്കൊള്ളു അപ്പൊ ബൂസ്റ്റും ഹോർലിക്സൊക്കെ ണ്ടാവൂലെ അത് കുടിച്ചൂടെ
ഉം അത് കൊറച്ചൂ കൂടി കഴിഞ്ഞിട്ട് രാത്രി ഇപ്പൊ പാലാ കുടി ക്കല് എടക്ക് ഹോർലിക്സ് കുടിക്കും അല്ലല്ല ഒക്കണ്ട്
ആ ആഹ് അയ് ഇജ്ജാ ഇജ്ജാ കുടിക്ക്ണ് അതോ സനും സിനു ആണാവോ
അല്ലല്ല ഞാൻ തന്നെ കുടിക്കല് സാനന്നും അത്‌ കുടിക്കൂലാ സിനൂന് അത് പറ്റൂല്ല ഓൻ കാടമുട്ടൊക്കെണെച്ച രണ്ട്രണ്ണം എടുത്ത് തിന്നും
ഏഹ്
സിനു സിനു കാടമുട്ടൊക്കേണച്ചെങ്കി രണ്ട്രണ്ണം എടുത്ത് തിന്നും
ആഹ് അത്ശരി
അതൊക്കെ തിന്നുള്ളു അല്ലാണ്ട് തൊന്നും തിന്നൂല്ല
ആഹ്
പാല് ഇഷ്ടല്ല ഹോർലിക്സും ബൂസ്റ്റൊന്നും അങ്ങനെ കുടിക്കലില്ല. മറ്റോൾക്ക് പിന്നെ ഒന്നും എറങ്ങൂല്ല ഓള്ക്ക് എന്തേലും കൊടുത്താല് ഓൾ എന്തേ തിന്നോട്ടേചിട്ട് കൊട്ക്കും അഹ് ഒന്നും തിന്നൂല്ല
അയ്ന് മുട്ടിം വേണ്ട പാലും വാണ്ട ഹോർലിക്സും വാണ്ട ഒന്നും വാണ്ട ഉം ആഹ് ശെരി ന്നാ ശെരി
ശരി